ഹലോ
എന്തായി എന്ത്‌ണ്ട് വിശേഷങ്ങൾ?
നല്ല വിശേഷം. അവിടെ ഫുഡൊക്കെ കഴിച്ചില്ലേ?
ആ കഴിച്ചു കഴിച്ചു.
ആഹ്.
എങ്ങനെണ്ടായി പെര്ന്നാളൊക്കെ?
പെര്ന്നാളൊക്കെ കൊഴപ്പൊന്നുല്ല. ഇപ്രാശ്യം പെരുന്നാള്ന് എല്ലാ പ്രാവശ്യവും പെരുന്നാളാവ്മ്പോ നല്ല മഴായിരിക്കും. ഈ പ്രാവശ്യം പെര് മഴയ ഒന്നൂല്ലാത്ത കാരണം പൊറത്ത് പോവാനും അയ്നൊന്നും ആളുകൾക്ക് നല്ല സൗകര്യേയിരുന്നു. അങ്ങനെ മഴ പെയ്തിട്ടില്ല. നല്ല കാലാവസ്ഥ ത്തേര്ന്നു. ആഹ് അത് അങ്ങനെല്ല. പൊറത്ത് അടുത്തൊക്കേയിട്ട് ഇങ്ങനെ പാർക്കും കാര്യങ്ങളൊക്കെ ഇണ്ട് ഞങ്ങളവിടെ. അടുത്തൊക്കായിട്ട്. ആഹ് അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. ഉം. ഫുഡ് ഞങ്ങള് പിന്നെ പെരുന്നാളിന് ഞങ്ങള് ഇണ്ടാക്കിയത് രാവിലെ പായസം ഇണ്ടാക്കിയിരുന്നു. മറ്റേ സേമ്യം ആഹ്, സേമിയോം പാല് ആഹ് ക്ക് ആഹ് സേമിയക്കൂട്ടിന്റെ കൂട്ട് വാങ്ങിട്ട് പായസം വെച്ചിട്ടുണ്ട്. പിന്നെ ഉച്ചക്ക് ഞങ്ങള് പൊർ ത്ത്ന്ന് പാർസല് വങ്ങിയതാണ് ബിരിയാണി.
ആണല്ലേ? ഈ സേമിയ പായസ് സേമിയ പായസം എങ്ങനെ ഇണ്ടാക്കിയേ?
സേമ്യപായസം മറ്റേ കൂട്ടാണ് വാങ്ങിയത് സേമ്യത്തിന്റെ കൂട്ട്ണ്ടല്ലോ? ആഹ്.
ആഹ് നമ്മളെങ്ങനെ ഇണ്ടാക്കണേന്ന് അറിയട്ടെ. ഇ ഇനി ഇണ്ടാക്കുമ്പോ ഇങ്ങനൊന്ന് ഇണ്ടാക്കിയോക്കണം ട്ടോ. യെസ് സേ നമ്മള് ആദ്യം തന്നെ ഇങ്ങനെ പഞ്ചാരയില്ലേ പഞ്ചാര?
ആഹ് ആഹ്.
പഞ്ചാര രണ്ട് മൂന്ന് സ്പൂണ് ഇട്ടിട്ട് നമ്മള് മറ്റേ മെൽറ്റാക്കില്ലേ?
മെൽറ്റാക്ക ആഹ്.
ആ ക്യാരമലൈസ് ചെയ്യാ.
ആഹ് ആഹ്, ആഹ്.
എ എന്നിട്ട് പാലൊഴിക്ക.
അതിൽ അതിലോട്ട് പാലൊഴിക്കേ?
ആഹ്. ഈ ക്യാരമലൈസ് കൊർച്ച് കരിയാൻ പാടില്ല. കൊറച്ച് കുറുകി വരുമ്പോ അതിലേക്ക് പാലൊഴിക്കുക.
കളറാവുമ്പഴാണോ അതി
യെല്ലോ കളറല്ലേ ബ്രൗൺ കളറാവുമ്പഴ്ത്തേക്കും. ഒരു യെല്ലോ കഴിഞ്ഞിട്ടൊരു ഇല്ല ഒരുപാട് ബ്രൗണല്ല. യെല്ലോ കഴിഞ്ഞിട്ടൊരു ക കളറ് വരോല്ലോ? ഒരുപാട് ബ്രൗണല്ലാ ത്തെ ആഹ് ഒരു രീതിയില് എല്ലോ കഴിഞ്ഞ് കൊറച്ചും കൂടി എല്ലോ എല്ലോയിശ് ആവുമ്പോ
ആഹ്
എന്നിട്ട് പാലൊഴിക്ക എന്നിട്ട് നന്നായി ഇളക്ക എന്ന് വെച്ച അത് രണ്ട് സ്പൂണോ മൂന്ന് സ് കുറയും നമ്മുടെ മധുരം നമുക്ക് ഇഷ്ടള്ള അനുസരിച്ച് അത് ഇടാം ഈ മധുരല്ലട്ടോ ഇതിനകത്ത് വരുന്നത്. പക്ഷെ ഒരു ഒരു ഒര് വേറെ ടേസ്റ്റ് എന്നിട്ട് അതിനകത്ത് നമ്മള് ഈ സേമിയെട്ട് തെളപ്പിക്കാ ഈ പാലില് നമുക്ക് ആ രാ ഇപ്പൊ അളവൊക്കെ നമുക്ക് ഏകദേശം നമ്മൾ എടുക്കുന്ന പോലെ ഇപ്പൊ രണ്ട് കവറ് പാലിന്ക്കെ ഒരു അ ആഹ് രണ്ട് കവറോ മൂന്ന് കവറോ ആഹ് ഫുള്ള് ഒഴിക്കണം. ആഹ് പാൽ ഒഴിച്ചിട്ട് അത് നന്നായിട്ട് എളക്കിയിട്ട് അതിന ത്ത് ഈ അട ഇത് സേമിയിട്ട് വേവിക്കാം.
ആഹ്
വേണങ്കി ചൗവരി ഇടാട്ടോ നമ്മുടെ ചൗവരില്ലേ
ആഹ് ചവ്വരി ഇടലുണ്ട് ഞാന് ഇടാറുണ്ട്
ചവ്വരിടാ നല്ലതാണ് ചവ്വരിടാ എന്നിട്ട് ഏലക്ക പൊടിച്ചത് ഇതിനകത്ത് ഇടാ
ചവ്വരി നിങ്ങള് വറുക്കാറുണ്ടോ?
ആഹ് ചെലര് നമ്മളിപ്പൊ കടേന്ന് വാങ്ങിക്കുന്നേന്നും വറ്ക്കാറില്ല പണ്ട് നമുക്ക് ലൂസ് പാക്കറ്റ് കിട്ടുവല്ലോ
ആഹ് ആഹ്
അത് നമ്മള് വറുക്കുവായിരുന്നു.
ആഹ്
ആഹ് ഇപ്പൊ ഇപ്പൊ അങ്ങനെ മറക്കാറില്ലേ ഇപ്പൊ
ആഹ് ഞാന് പിന്നെ ഇപ്പഴൊന്നും അല്ലട്ടോ കൊറെ മുമ്പ് ഇതേ പോലെ ചവ്വരി വാങ്ങിയിട്ട് ഇങ്ങനെ വറുത്തിട്ടുണ്ടായിരുന്നു വറുത്തപ്പത് ചുരുങ്ങി ചുരുങ്ങിയിട്ട് ചെറി യതായി എന്നിട്ട് പിന്നെ അത് തെളച്ചപ്പള് പിന്നെ അത് കാണാനേ ഇല്ല. ഈഹ് കലങ്ങി പോയത് എന്താന്നറിയില്ലേ
കലങ്ങിപ്പോയതായിരിക്കും.
ആഹ് എനിക്കറിയില്ല ഫുള്ള് ഒന്ന് അയില് പിന്നെ ആഹ് പിന്നെ ഞാൻ വറുത്തിട്ടില്ല. പിന്നെ അതേ പോലെ ഏഹ് സേമിയതാ സേമ്യത്തിന്റെ കൂടെ അങ്ങട്ട് ആദ്യം തന്നെ ചവ്വരി ഇട്ടിട്ട് ഒന്ന് വേ വെന്തേനു ശേഷാ തോന്നുന്നുണ്ട് പിന്നെ
സേമിയ ഇടണ്ടട്ടാ സേമിയ ഇടണ്ട അല്ലെങ്കില് ഏഹ് ചവ്വരി വേവ് കൂടുതലാ
ആഹ് വേവ് കൂടുതലാണല്ലോ ആഹ് അങ്ങനെ തന്നെയാണ് ചെയ്യാറ് ആദ്യം ചവ് ചവ്വരി വേവിച്ചിട്ട് അയില് പിന്നെ സേമിയോ
എന്നിട്ട് നമ്മടെ നെയ്യില് നെയ്യില് വറുത്തിട്ട് മറ്റേ ഏലക്കപ്പൊടി ഇടണം. ആഹ് ഏലയ്ക്കാ പ്പൊടിയും പഞ്ചസാരയും കൂടി അ അടിക്കാ മിക്സീല് അത് നമ്മുടെ മധുരത്തിന് ആവശ്യള്ളത് ട്ടോ എന്നിട്ട് അതിനകത്തും കൂടി കലക്കീട്ട് നമ്മുടെ ഏഹ് നെയ്യില് ഇതൊക്കെ ഏഹ് വർ ത്തിട്ട് കിസ്മിസ് വറുത്തിട്ട് എടുക്കാം. ഏഹ് പിന്നെ അയിനകത്ത് വേണന്നുണ്ടെങ്കിൽ വേണന്നുണ്ടെങ്കിൽ ഇത്തിരി മിൽക്ക് മിൽക്ക് മെയ്ഡ് മിൽക്ക് മെയ്ഡ് ഇത്തിരി
ആഹ് അപ്പൊ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവൊരി
ആഹ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കു കുറുക് ഈ കാരമലൈസ് ചെയ്യു മ്പൊ അതിന്റെ ഫ്ലേവറ് വേറെ വ്യത്യാസണ്ടാവും.
ആഹ് കളറ് മാറ്റണ്ടാവും പായസത്തിന്
ആഹ് ക പായസത്തിന്റെ കളറെന്നെ ഒരു മാറ്റം ഉണ്ടാകും കുറുകിയിരി
ആഹ് അതെല്ലേ എനിക്കിന്നങ്ങനെ ചെയ്യണം സെമിയം ഇവിടെണ്ട്. പെരുന്നാളിന് സേമിയ ഞാന് സേമിയ കൂട്ടായിരുന്നു വാങ്ങിട്ടുണ്ടായിരുന്നേ എന്നാ പിന്നെ പണി എളുപ്പാണല്ലോ അപ്പൊ അതില് തന്നെ എല്ലാ ഇതുണ്ടാവുല്ലേ
ആഹ് പക്ഷെ അത് ഇങ്ങനെ കുറുകി വരൂലല്ലോ വെള്ളം പോലെ അല്ലേ ഇരിക്കൊള്ളൂ
അത് വെള്ളം വരും ഞാനെന്താ ചെയ്തെ അറിയോ പാല് നന്നായിട്ട് വേവിച്ച് നന്നായിട്ട് ആഹ് തെളപ്പിച്ച് നന്നായിട്ട് കൊറച്ച് നന്നായിട്ട്ങ്ങട് വറ്റിയ പാല് കട്ടിയാക്കി പാല് എന്നിട്ട് പിന്നെ മിൽ ക്ക് മെയ്ഡ് വാങ്ങിട്ടുണ്ടായിരുന്നു മിൽക്ക് മെയ്ഡ് ഒഴിക്കുമ്പോ നമുക്ക് പായസം കൊറച്ചൊരു കട്ടി കിട്ടും
കട്ടി കിട്ടും ഉം പക്ഷെ മിൽക്ക് മെയ്ഡ് നമ്മളെ ഇപ്പ ആഹ് മിൽക്ക് മെയ്ഡ് കൂടുതല് യൂസെയ്യും
ആഹ് ആയില് ആഹ് യൂസെയ്യും നല്ലതെന്ന പറഞ്ഞ് ആഹ്
ഒരുപാട് നല്ല അല്ല യൂസ് ചെയ്യുമ്പോ ടേസ്റ്റ് നല്ലതാണ് പക്ഷെ അത് കൂടുതൽ യൂസെയ്ത കാശും
ആഹ് അതെ അതെ ആഹ് ഞാന് ഇവിടെ സൂപ്പർ മാർക്കറ്റിലേ പെരുന്നാളിനോട് അനുബന്ധിച്ചിട്ട് ഓ ഫർ ഉണ്ടായിരുന്നു നമ്മള് ഇപ്പൊ ഒരു അതുകു വേണ്ടി ചെറിയൊരു ബോട്ടിലിനു തന്നെ എത്രയാണ് നൂറ്റി സംതിങ് ഒക്കെ ഉണ്ടല്ലോ ചെറുതിനെ ചെറുതിനെ അപ്പൊ ഇവിടെ അറുപത്തൊമ്പത് രൂപായിരുന്നു ഈ പെരുന്നാളിന്നോടാനുബന്ധിച്ചുള്ള ഓഫർ ഉണ്ടായിരുന്നു അപ്പ ഞാന് ഈ ഫു പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിട്ടും പിന്നെ അതുപോലെ സേമിയ പായസം ഉണ്ടാക്കാൻ വേണ്ടിട്ട് രണ്ട് ബോട്ടല് വാങ്ങിട്ടുണ്ടായിരുന്നു അങ്ങനെ അല്ലാതെ ഞാൻ സെ പിന്നെ മിൽക്ക്മെയ്ഡ് വാങ്ങാറില്ല അങ്ങനെയൊക്കെ ഓഫർണ്ടാവുമ്പോ വാങ്ങും
വാങ്ങും മ്മ്
അത് പായസത്തിന് ടേസ്റ്റ് ആണ് നല്ല കാട്ടിണ്ടാവും ചെയ്യും
അതെ അതെ മിൽക്ക് മെയ്ഡ് നമ് പ്പൊ യൂസിയ്യ് ഇപ്പൊ നമ്മള് മറ്റേ ഇപ്പോത് ബൺമസ്ക അത് ഇല്ലേ ബൺ മസ്ക്കാന്നു പറഞ്ഞഐറ്റോല്ലേ അത് മി മിൽക്ക്മൈടും ഒരിത്തിരി ബട്ടറും ഒരു ഒരു ബട്ടറും മിൽക്ക് മെയ്ഡും ഉണ്ടെങ്കിലുണ്ടല്ലോ അത് നമുക്കാ ആഹ വീട്ടി തന്നെ ചെയ്യേണ്ട കാര്യള്ളു
ആഹ് അത് പിന്നെ എവിടെ ന്റെ വീട്ടില് എന്റെ സിസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല ഞാൻ പുറുന്ന് കഴിച്ചിട്ടുണ്ട് മ മറ്റേ ആഹ ഒരു ചായ ഉണ്ടല്ലോ എന്തായന് പറയാ
ഇറാനി ഇറാനിച്ചായാ
ചായ അതിന്റെ കൂടുള്ള ചായ നല്ല ടേസ്റ്റാണ് സംഭവംട്ടോ
സംഭവം ടേസ്റ്റ് ആണ്
ആഹ അവിടെ പൊറത്തുന്നു വാങ്ങുമ്പോ എത്ര രൂപയാണ് അതിന്
അയ്യോ ഞാൻ പുറത്തുന്നു കയിച്ചിലാ
ആഹ ഇത് പല റേറ്റ്യും ആണ് ഞങ്ങള് ഇങ്ങോട്ടൊക്കെ ആഹ ഞങ്ങളെങ്ങോട്ടൊക്കെ മസ്ത ബണ്ണിന് മുപ്പത് രൂപയും ഇറാനി ചായക്ക് ഇരുപത് രൂപയാണ് ക്ഷെ കുറച്ച് വേറെപ്പം ആഹ് കോഴിക്കോട് ആഭാഗത്തൊക്കെ നാല്പത് രൂപ അങ്ങനെയൊക്കെ വാങ്ങണ്ണ്ട്
ആണല്ലേ ഇവിടെ ഈ എറണാകുളത്ത് ഇഹ് എന്താണ് ഇവ എറണാകുളത്താണ് മെയിൻ ഇതിന്റെ തുടക്കം
അതെല്ലേ ആഹ ആഹ്
ആഹ് എറണാകുളത്താണ് മെയിൻ ഇതിന്റെ തുടക്കം അവടെ
ഇപ്പാ അതിന്റേത് കഴിഞ്ഞു തോന്നുണ്ട്
യില്ല യില്ല കഴിഞ്ഞിട്ടില്ല അവരവിടെ ചെയ്യുന്നുണ്ട് അവര് ആഹ ഒരു ടീംക്കാര് അവിടെ ഒരു അവർക്കൊരു കഫേ പോലെ ഒരു ഇത് സെറ്റ് ചെയ്തു
അന്നാ ഞങ്ങളെ ഇങ്ങോട്ടൊന്നും ഇപ്പല്ല മറ്റേത് റോഡ് സൈഡിലൊ ന്റെ റോഡ് സൈഡിലൊക്കൊങ്ങനെ ഈ ആളൊള് ഇങ്ങനെ കിട്ടീട്ട് ഇതേപോലെ മസ്ക ബണ്ണും ഇറാനി ചായയും ആഹ അത്
ഇത് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഇതിപ്പോ ടേസ്റ്റ് ഇല്ലാത്തതും ഒക്കെ ആയി തുടങ്ങി അപ്പൊ ആൾക്കാർക്ക് പിന്നെ മീച് ഇല്ലാതായിതിനകത്തു ശരിക്കും അത് കഴി ക്കുന്നത് ആഹ ഒരു ആ ഒരു സ്പോട്ടിലാണ് അത് തുടങ്ങിയ സ്പോട്ടിലാന്ന് ഇത്രയും തിരക്കും കാര്യങ്ങളൊക്കെ
ആഹ അന്ന് നല്ല തിരക്കുണ്ടായിരുന്നു ഒന്ന് കിട്ടാനൊക്കെ നമ്മള് നല്ല വെയിറ്റ് ചെയ്യേണ്ടിവ പക്ഷെ ഇപ്പൊ തിരക്കുല അതെ അതെ
ഇതുണ്ടാക്കാൻ ഈസിയാണ് ഒരു ഒരു ഒരു എഹ് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമിന്റെ ബട്ടർ എടുത്തന്ന് വിചാരിച്ചോ ബട്ടർ എടുക്കുക അതിനകത്ത് ഇത്തിരി മിൽക്ക് ബേഡ് ചേർക്ക നന്നായിട്ട് ബീറ്റ് ചെയ്യ കുറച്ച് കൂടി എന്നച്ചാ കൊർച്ചീച്ചെ കൊർച്ചീച്ചെ മിൽക്ക് മെയിഡ് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ അടി ച്ചടിച്ച് ച്ചടിച്ച് ബീട്ട്ർണ്ടെങ്കിൽ ബീറ്റ് റും വെച്ചിട്ടാണെങ്കിലും മതി അങ്ങനെ അടിക്കുമ്പോ തന്നെ അതൊരു ക്രീമിയാകും ക്രീമി ആഹ് അത് നമ്മള് മറ്റ് മറ്റേ ബർഗർ ബർഗർ ബണ്ണ് വാങ്ങിക്കരുത് നല്ല സോഫ്റ്റ് മോഡേം ബ്രെഡ് ഇല്ലേ മോഡേൺ ബണ്ണില്ലേ ബണ്ണ് ബണ്ണ് വാങ്ങിച്ചിട്ട് നമ്മള് ജസ്റ്റ് ഹ് ബട്ടറിലിട്ട് ടോസ്റ്റ് ചെയ്തിട്ട് അതിനകത്തേക്ക് സ്പ്രെഡ് ചെയ്ത് വിട്ടാൽ മതി
ആഹ്
സ്പ്രെഡ് ചെയ്ത് വെച്ചാ മതി ഇറാനി ചായക്ക് ആഹ് ഇറാനി ചായക്ക് നമ്മള് കട്ടൻ തിളപ്പിക്കണം അതിനകത്ത് പട്ട ആഹ് ആഹ് ഗ്രാമ്പ് ആഹ് കരാമ്പ് അങ്ങനത്തെ ത്തെ സാധനങ്ങളൊക്കെ ഇട്ട് ഈ കട്ടൻ ചായ തിളപ്പിക്കണം കട്ടൻ ചായ നല്ല കടുപ്പത്തിൽ തളപ്പി ച്ചിട്ട് അതിലേക്ക് പാലൊഴിക്കണം അത് സത്യത്തില് അയ്ല്ല്യ ഇല്ല അതിനകത്ത് മിൽക്ക് മേഡ്‌ ഒന്നും ഒഴിക്കില്ല
അതില് പാല് മാത്രം
പാല് മാത്രം ഒഴിക്കും
ആഹ് പക്ഷേ നല്ല ടേസ്റ്റ്ണ്ടത്
ആഹ് പക്ഷേ നമ്മള്ണ്ടാക്കുന്ന ഇറാനി ചായയല്ല കറക്റ്റ് ഇറാനി ചായ ഇതാണ് ഇതിന്റെ പ്രൊസീജിയർ പക്ഷേ ഇറാനി ചായ നല്ല അടിപൊളി അവിടത്തെ ഒരു കോ പൗഡറ്ണ്ടല്ലോ ആ പൗഡറിന്റെ ആഹ് ഒരു ഇതാണ്
ആഹ് ചാ
ഇറാനി ചായയാന്ന് ഇറാനിലുള്ള ചായ നമ്മുടെ ഇവിടെണ്ടാക്കി കഴിഞ്ഞാ നമുക്ക് ഇത്ണ്ടാവൂല്ലല്ലോ
ആഹ് എനിക്ക് ത് അറിയില്ല ഞാൻ ക പുറത്ത്ന്നയിന്റെ ഒര് അത് വന്ന ഉടനെ ഭയങ്കര ആളുകള് തെര ക്കേരുന്നു അന്ന് ആഹ് അന്നത് എന്ത സംഭവം ടേസ്റ്റ് ഉണ്ട് അതെ അതെ ആഹ് സിംപിൾ ആണെന്ന് പർഞ്ഞേട്ടു ഉണ്ട ണ്ടാക്കാൻ ഈസിയാണ് പക്ഷേ ഞാനത്ണ്ടാക്കി നോക്കീട്ടില്ല
ആഹ് ഇപ്പൊ പുഡിങ്ങിംഗ് ഒക്കെണ്ടാക്കാൻ കുറച്ച് കൂടി പാടുണ്ടെന്ന് തോന്നണു എനിക്ക് തോന്നണു ബ്രെഡ് പുഡിങ്ങൊക്കെ ഉണ്ടാക്കണങ്കില് പാലും
ആഹ് കൊർച്ച് അതെ അതെ ബ്രെഡ് പുഡിംഗ് ഉണ്ടാക്കല് നമ്മള് പുഡിംഗ് ഞാനിപ്പ പെരുന്നാൾ ഞാൻ ഉണ്ടാക്കിയിട്ടില്ലട്ടോ പെരുന്നാളിന് ഞാൻ എനിക്കിങ്ങനെ എന്തേലും ഉണ്ട സ്പെഷ്യൽ ആയിട്ട് എന്തേലുണ്ടാക്കും ബിരിയാണി അങ്ങനെയൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്നതാണല്ലോ അപ്പൊ സ്പെഷ്യലായിട്ട് ഒരു മധുരം പായസത്തിന്റെ കൂടെല്ല ബിരിയാണി കഴിച്ചിട്ടുണ്ടാക്ക കൊടുക്കാ കരുതി ട്ടങ്ങനെ പുഡിംഗ് ഞാന്ണ്ടാക്കിയ പുഡിങ് മറ്റേ ഏഹ് ജലാറ്റീൻ ഉണ്ടല്ലോ എന്താ അയ്ന്‌ പറയാ കസ്റ്റാർഡ് പൗഡറും ജലാറ്റിനും ആഹ് ജലാറ്റിനും പിന്നെ ഒരു പാക്കറ്റ് പാലിലും ആണ് ഞാന് ഉണ്ടാക്കിയത് അത് രണ്ടും മിക്സ് ചെയ്തിട്ട് ആഹ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മിൽക്ക് ക്ക്മേഡും ഒഴിച്ചിട്ടുണ്ടു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ മിൽക്ക് മേഡ് ഞാനത് പുഡിങ്ങ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് മാത്രം വാങ്ങിയതേരുന്നു പായസ അങ്ങനെ ഓഫറ് കണ്ടപ്പോ വാങ്ങിയതാണ് അപ്പ അത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചു അത് തിളപ്പിക്കുമ്പോ തന്നെ നല്ല നല്ലണ്ണം കുറുകി ഇങ്ങനെ വരുന്നുണ്ട് നല്ല കട്ടിയായിട്ട് വരും നല്ല ക്രീമിയായിട്ട് വരുന്നുണ്ട് എന്നിട്ട് ഞാൻ അതില് മറ്റേ നട്സുകളുണ്ടല്ലോ ആഹ് നട്സ് പിസ് ത്ത ബദാം അതൊക്കെ ഒന്നിങ്ങനെ ആഹ് ഒന്ന് കൊറച്ച് വല്ല്യ കഷ്ണ ങ്ങളാക്കീട്ട് അങ്ങനെ മേല ഇട്ടൊടുത്തു കുട്ടി എനിക്ക് മതരത്തിനോട് വലിയ താൽപര്യല്ല പക്ഷെ കുട്ട്യാൾക്ക് ഭയങ്കര അവര് അവരന്നെ ഫുള്ള് ആ ഒരു കൊടുന്ന് വെച്ചന്നെ കണ്ടിട്ടൊള്ളൂ ഫുള്ള് കൈ
ആണല്ലേ ഈ ബ്രെഡ് പുഡ്ഡിംഗ് ഉണ്ടാവും ബ്രെഡ് ഡില് ബ്രെഡ് പാൽ ബ്രെഡില് പാല് കുതിർത്ത് അത് വെളുപ്പാണ് ഈസിയാണ് നം അത് ടേസ്റ്റ്ന്ന്റഞ്ഞ സാധാ ഒരു ടേസ്റ്റ് ടേസ്റ്റ്ണ്ട് ഇല്ലെന്നല്ല ഒരു സാവശ്യ നമുക്ക് ഇങ്ങനെ വലിയ വ്യത്യാസം
പിന്നെ ബ്രെഡ് പുഡ്ഡിംങ്ങന്നെ നമ്മള് ആ ബ്രെഡ് പാലില് പാല് ഇട്ട് വെക്ക ന്നിട്ട് പിന്നെ ബട്ട ർണ്ട് അതേപോലെ മിൽക്മെയ്ഡ് അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒരു പുഡ്ഡിംഗ് ഉണ്ടാക്കണംന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ സാധനം വാങ്ങിയ പക്ഷെ എനിക്ക് ബ്രെഡിന്റെ ഓർമ്മ ഉണ്ടായിട്ടില്ലേ പിന്നെ യൂട്യൂബിൽ നോക്കുമ്പ ബ്രെഡ് റഡ് കണ്ടത് ആ ഓക്കെ ഓക്കെ